ആ ആ നിങ്ങടെ നാട് കോഴിക്കോടാ ആഹ് സുഖം നിങ്ങടെ നാട് കോഴിക്കോടാ ആ ആ എനിക്ക് ഇത് ക്ലിയർ ആവുന്നില്ല ഫോണ് അത് എന്തോ പോലെ ആ ഇപ്പൊ കേക്കുന്നുണ്ട് പറഞ്ഞോ
ഇപ്പൊ കേക്ക്ണ്ടോ ആ ഇമമ പിന്നെ ഇങ്ങളേ ഏ അവിടെ എങ്ങനെ ഇത് കറി ഇത് വെക്കല്ല ചാറ ക്ക ഉണ്ടാക്കല്
മ്പം ങ്ങനെ വാങ്ങി കരിഞ്ഞിട്ട് ഉപ്പ് തിരുമ്മി കുറച്ച് നേരം വെച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഒ ക്കെ വഴറ്റീട്ട് എന്താ അച്ചാരപൊടിയൊ ക്കെ ഇട്ടിളക്കി അച്ചാറുപൊടിയൊക്കെ ഇട്ട് എളക്കിയിട്ട്
ഞാൻ ചോയിച്ചാൻ കാരണം എന്താച്ചാല് ഓരോ നാട്ടിലും വിനാഗ്രി ഒഴിക്കൂല അതാ ഞാൻ ചോയിച്ചത് ഓരോ ഓരോ നാട്ടിലേ ഓരോ പോലെയാണല്ലോ അതാ ഞാൻ ചോയിച്ചത്
ഞങ്ങളും ഞാൻ വിനാഗിരി ഒഴിക്കത്തില്ല നല്ലണ്ണേലാ ഉണ്ടാക്കാന്ന് മാത്രം കൊറച്ചീ ച്ചേ ഉണ്ടാക്കള്ളൂ കൊറേ ഇരുന്നാ ഇങ്ങനെ ഒരു പൂപ്പില് കേറിന്നോണ്ട് കൊറച്ചീ ച്ചെത് ഉണ്ടാക്കുള്ളൂ
തന്നെ അപ്പ അത് ഫ്രിഡ്ജ് വെച്ചാ പോരെ
ഫ്രിഡ്ജ് വച്ചിട്ട് തണുത്തെടുക്കുമ്പോ ഇവി ടള്ളവർക്കൊന്നും ആ ൻ്റെ ഹസ്ബന്റിനൊന്നും അങ്ങനെ ഇഷ് ടല്ല
ആഹ്
ഞാനേ അച്ചാർ
ഫ്രിഡ്ജ് വച്ചിട്ട് മറ നമ്മള് ഫ്രിഡ്ജ് വെക്കാതിരിന്നാ പിന്നെ അത് കേടുവന്ന് പോകത്തില്ലേ
ആ അങ്ങനീണ്ടോ
ആഹ്
പക്ഷെ നമ്മൾ ആ ഉണ്ടാക്കുമ്പോ ആ എണ്ണല്ലേ എണ്ണ എള്ളെ നല്ല നല്ലെണ്ണ അത് അതിങ്ങനെ പൊന്തി നിന്നാല് മൂടി നിന്നാ കേടരൂലല്ലോ
ആ ഞാൻ അ കൊറേയൊന്നും നല്ലെണ്ണ ഒഴിക്കത്തില്ല ഇപ്പെ എല്ലാവർക്കും കൊളസ്ട്രോളും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അല്ലേ നമ്മളായിട്ട്
അങ്ങനല്ല വെള്ള വെള്ളത്തോടക്കേ കൊറച്ച് ഇങ്ങനെ നിന്നാല് ആ ങ്ങള് വിനാഗിരിയൊഴി ക്കുലല്ലോ ലേ അപ്പം എങ്ങനെയാ അത് ടേസ്റ്റ് ഉണ്ടാവോ
ടേസ്റ്റ് ഇണ്ടാവും കായപ്പൊടി ഒരിച്ചിരി കൂടുതല് ചേർക്കും അങ്ങനെന്ന അധികും ഇണ്ടാക്കാത്തോണ്ട് മാങ്ങയുടെ പുളിയൊക്കെ ആയതുകൊണ്ട് കുഴപ്പം ഉണ്ടാവത്തില്ല നെല്ലി നെല്ലി അച്ചാറോന്നും വിടാർക്കും ഇഷ്ടല്ലാ
നിങ്ങടവിടെ നെല്ലിക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടൂലേ
നെല്ലിിക്ക കിട്ടും അങ്ങനെ ഇവിടെ മരങ്ങളായിട്ടൊന്നുമല്ല മലയിലൊക്കെുണ്ട് ഞങ്ങളുടെ ഇവിടെ എങ്ങനെ മ മലായ ഉള്ള സ്ഥലണ മൂന്നേഏക്കറും മീൻ വെല്ലം വെള്ളച്ചാട്ടം അതിനന് എടുത്ത എന്റെ വീട്
നല്ല ശ് വ്യൂ ഉണ്ടാവും
ആഹ്ആ അപ്പ ഇപ്പൊ ഇവിടെ മുഴുവൻ കോട കയറി
ആഹ് ആഹ്ആ
ആഹ്ആ അപ്പ ഇങ്ങനെ ഇവിടെ മലയിലാണ് അങ്ങനത്തെമെല്ലക്കുള്ളത് ചട്ടാീ കോൾ വരുന്നുണ്ടേ
ആഹ്ആ
ഉംഹ്
ഹലോ ആഹ സുഖന്നന്നെ ആഹ അങ്ങനെ പോണ് സ്കൂള്ന്നിതില്ലല്ലോ ഒന്ന് ഒഴവാല്ലേ ഇ ഒഴവയ കൊണ്ട് കുട്ടികളൊക്കെ അവിടെ വീട്ടിലുണ്ട് ഭക്ഷ ഹലോ ഹലോ
ഹലോ
ആ കു ഉ ഭക്ഷണം ഉണ്ടാക്കി
ആഹ് ഭക്ഷണം ഉണ്ടാക്ക കഴിഞ്ഞു
ആ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്റെ ചോറ് കഴിഞ്ഞഞ്ഞ് പരിപ്പ് കറി ഉണ്ടാക്കി ക്കന ഇവിടെ മായ ആയോണ്ടേ ഇല്ല ഉണ്ടാക്ക ഉണ്ടാക്ക ഒരുങ്ങാണ് ഞാന് മുരിങ്ങന്റെ പേരുണ്ടാക്കണ്ട്
മുരിങ്ങാലയാ
ആഹ ആഹ
അത് ഒറ്റക്കി ഇത് ഉണ്ടാക്കാൻ കഷ്ട പാടല്ലേ
ഏതെ
എലാ
ഏ അത് ഇവിടെ ഊരി വെച്ച ഇച്ച ഉണ്ടായിന അത് ഞാന് പിന്നെ തേങ്ങ രച്ചിട്ടുണ്ടാക്കും
ആഹ കുട്ടികളൊക്കെ കൂടുവോ പണിയൊക്കെ ചെയ്യാൻ സഹായിക്കാൻ ഹെൽപ് ചെയ്യാന്
ആ
ആ
പിന്നെ മോള് ആറില്
ആ
ആ അകവൊക്കെ തുടച്ച് തരും പിന്നെ മോനും കൂടും ഓന് പിന്നെ അത് നമ്മള് അരിയൊക്കെ ആണെങ്കിൽ കൂടി തരും ഉം
ആഹ് ആഹ് ഉം അങ്ങനൊക്കെ അനുസരി ഇപ്പെയാണ് നമുക്ക് കൊഴപ്പോല്ല നമ്മള് തന്നെ ചെയ്യുമ്പഴേ
ആഹ് തന്നെ ചെയ്യുമ്പോ അമ്മക്ക് മതിയാവും ഒറ്റക്ക് ആവുമ്പോ ഇങ്ങനെ ഒരു മടുപ്പാ ഇണ്ടാക്കാൻ തോനണ്ടായിട്ടല്ല ത് ഒറ്റക്ക് ഇങ്ങനെ ചെയ്യുമ്പോ ഒരു ചപ്പാ ആരും ഇല്ലല്ലോ അമ്മ
കൂടാൻ മാത്രം ഉണ്ടായാലും നമുക്കൊരു സന്തോഷമാണ് പെട്ടെന്ന് പണി തീരും പക്ഷെ പക്ഷെ ആരുല്ലാതെ ഒറ്റക്ക് ചെയ്യുമ്പോൾ നീ അനങ്ങത്തേ ഇല്ല
ആഹ് പണി നീങ്ങേല്ല
നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ ചെയ്യുമ്പോ പെട്ടെന്ന് അത് തീർന്നാ നമ്മൾ അറിയത്തില്ല
ആഹ് ആഹ്
ഉം
പി പിന്നെ എന്താ മുരിങ്ങ തേങ്ങ ചതക്ക ഉപ്പേരി ഉണ്ടാക്കും പരിപ്പ് കറിയും വെച്ചന്ന്
ആഹ് മീനൊന്നും വന്നില്ല ഇന്ന് വാങ്ങി
അയല്ല ഇന്നലെ ചിക്കൻ വാങ്ങിന ഇപ്പൊ അയ്‌ന്റെകടായി ഉണ്ടായിനി അത് ഉണ്ട് ഇവിടെ അപ്പൊ അതും കൂടിണ്ട് ആഹ്
ഹസ് ഹസ്ബൻഡ് ഗൾഫിലാ
അല്ലേ നാട്ടിലന്നെ ഹസ്ബെൻറ് നാട്ടിലാണ് മക്കള് പഠിക്കുകയാണ് അങ്ങനെ പോവുണ്ട് ജീവിതം ഹലോ ഹലോ
ആ കേക്കണില്ലേ ഞാൻ പറയണത്
പോയതോ ന്നു നോക്കിയേ കട്ടായൊന്നു നോക്കാൻ പോയതായിരുന്നു ഞാന്
ആ കട്ടയിട്ടൊന്നുല്ല
ആഹ
നിങ്ങൾവിടെ കാണാൻ നല്ല രസാ ഓ അടുത്തടുത്ത് വീടുണ്ട് നിങ്ങള അവിടെ കാണാൻ നല്ല രസല്ലേ നല്ല ആഹ അപ്പൊ വെള്ളം ഏറി വരുവോ മോള്
ഇങ്ങോട്ട് വരത്തില്ല കുറച്ച് കൂടി കേയറിയിട്ടാ എൻ്റെ വീട് റോഡ് സൈഡിലാണ് കുറച്ച് താഴെയായിട്ട വീട്ടിൽനിന്നാൽ കാണാം മലവെള്ളമൊക്കെ വരുന്നത്
തന്നെ നല്ല ഊക്കില് വരുന്ന കാണല്ലെ അപ്പൊ ആ പോയ കടന്നിട്ടാണോ സ്കൂൾക്ക് പോണ്ടേത് കു ട്ടിയാൾക്ക്
മത്തൂടെ വഴിയുണ്ട് നമ്മുടെ മുറ്റത്തൂടെയും പോവാൻ പറ്റും രണ്ട് വഴി കൂടെ നമുക്ക് ടൗണിലക്ക് പോവാൻ പറ്റും
ആഹ കുറച്ച് ദൂരംണ്ടാവെക്കാരം ടൗൺ മലയിൽ
ആഹ് ആഹ് ദൂരംണ്ട് ഉ പിന്നെ ഞങ്ങളടെ ചുറ്റും നിറച്ചും മലകളാ
ആ അടുത്തുകള് വീടൊക്കെ ഉണ്ടോ ന്നട്ട്
ആ് പണ്ട് രണ്ടായിരത്തി ആ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ ആ സമയത്ത് ഞങ്ങുടെ ഇീടോന്ന് ഉരുള് പൊട്ടിയതാ
രണ്ടായിരത്തി പതിനെട്ടിലോ
എന്റെ ആന്റീടെ വീടിന അവിടെ ദൂരോള്ളു ഉരുൾ പൊട്ടിയെ
വെള്ളത്തിന്‌
ആഹ
ആഹ
എന്നിട്ട് ആഹ അവരുടെ വീട് നി വീടിനൊന്നും പറ്റിയില്ല വീടിന്റെ അടുത്ത് കൂടെ പോയി അപ്പുറത്തെ വീടിനുണ്ടായിരുന്ന ഒരു ഷെഡൊക്കെ പോയി
ആ തന്നെ മല മലന്റെ അടുത്ത് അടുത്താവുമ്പോ ആ ഒരു പേടിയല്ലെ നിങ്ങളെ ആ ഭാഗത്തൊക്കെ പേടിയാ ഡേഞ്റേറ്റ്
ഇവിടെല്ല ഞങ്ങള് കൊറച്ചപ്പ പള്ളിയൊക്കെ ഉണ്ട് അവിടൊക്കെ നല്ല ഇങ്ങനെ കന്ന് പോലത്തെ സ്ഥലങ്ങളാണ് ഈ റബ്ബറൊക്കെ വെച്ചിട്ട് കുന്ന് പോലത്തെ സ്ഥലങ്ങളാണ് അപ്പൊ അവിടൊക്കെയാണ്ങ്ങനെ പിന്നെ ഇവിടൊക്കെ ചിലർക്കൊക്കെ ഉണ്ടല്ലോ കാണാറ് ഇല്ലാത്തരത്തൊക്കെ ഇങ്ങനെ ചെറിയ ഉറവ് ഇങ്ങനെ വന്ന വന്ന് വെള്ളം ആകുന്ന ആ സ്ഥലത്ത നിന്നൊക്കെ വെള്ളംെടു വ അവിടൊക്കെ ആവുമ്പോ നമുക്കൊരു പേടിയല്ലേ മഴക്കാലത്ത്
ആ ആഹ ആ് ഉരുൾ പൊട്ടാനുള്ള സാധ്യത ഉണ്ടാവൂലേ അങ്ങനത്തെ
ആഹ ഉരുളപൊട്ടാ സാധ്യതൊക്കെണ്ട്
ക്ക
അല്ല ഞങ്ങക്ക് ഇവിടെണ്ട് ഞങ്ങളുടെ പാറയെ ഞങ്ങളടെ സ്ഥലത്ത് ഏരിയെ പിന്നെ ഞങ്ങക്ക് അവിടെ വലിയരു കുളംണ്ട് ആ കൊളത്തിന്നാണ് ഞങ്ങിവിടെ കൊറെേ വീട്ടുകാർക്ക് വെള്ളം കിട്ടുക ഇരുന്നൂറ് രൂപ എങ്ങനെ മോട്ടർ അടിക്കുന്നതിനുള്ള പൈസ കൊടുക്കണം അത്ര മാത്രം
മാസം ആ അത് അത് ആഹ അത് കൊഴപ്പല്ലല്ലോ എന്നാലും വെള്ളം കിട്ടൂലേ
ആഹ വെള്ളം കട്ടി ആ വേനക്ക ഉണ്ടാവും
ആഹ
അതെപ്പോഴും ഇങ്ങനെ നിറഞ്ഞ കിടക്കയാണേ
ആഹ
ഉം ആ ഗ്രില്ലിൽക്കെ ഇട്ട് ഇങ്ങന അടച്ച വെ ചച്ചക്കാ നല്ല വെള്ള അഴുക്ക് സാധന അങ്ങനെ സാധങ്ങളന്നും കേറാതെ സെറ്റപ്പ്
അടുത്ത് കൊറെ വീടുകൾ ഉണ്ടക്കോ
ആ അടുത്തടുത്ത് വീടുകളുണ്ട് ഇവിടെ അടുത്ത് ഇങ്ങനെ സ്കൂളുകളൾില്ല കുറച്ച് ടൗണിക്ക് പോകണം തച്ചൻമ്പാറ അങ്ങനെ സ്ഥലങ്ങളിലേക്കൊക്കെ പോണംന്ന് മാത്രം അല്ലാ അതെ ആഹ അശുദ്ധ ആശുപത്രിക്ക് പോണെങ്കിലും നല്ല ങ്ങനെ സ്പെഷ്യൽ ആശുപത്രി പറഞ്ഞാ പെരിന്തൽമണ്ണ. പാലക്കാട് അങ്ങനൊക്കെ പോകണം അല്ലാത ഇവിടായിട്ട് അങ്ങനെ വല്ല്യ ആശുപത്രികളൊന്നുമല്ല.
അ ആ
അങ്ങനെത്തെ ആ റിസ്കാണ് നമുക്ക് പെട്ടെന്ന് ആശു ഒത്തിരി കൊണ്ടാനൊക്കെ ആവുമ്പ ബുദ്ധിമുട്ടാവും ആ ആ ജീവി ജീവിക്കാൻ കുഴപ്പൊന്നുമല്ല പക്ഷെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറ്റി പോയാല്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
അപ്പൊ ആ വീട്ട ആടാ ഭാഗത്ത്ള്ളല്ല എല്ലാ വീട്ട വണ്ടി ണ്ടാവുലേ
ആ വണ്ടിയ്ണ്ട്. ആ ഒന്നെങ്കി ഉണ്ട് പിന്നെ ഇല്ലാത്തവര അപ്പുറത്തോ അവരോട്ങ്ങനെ ചോയ്ക്കും അവരെ ഹെൽപ് യ്യും അങ്ങനൊക്കെ
ആ
ആ
അല്ലാതെ അങ്ങട്ട് എത്തിപ്പെടണ്ടേ
ന്താ ചിലടത്തൊക്കെ പെട്ടന്ന് ങ്ങനെ ആൾക്കാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേഗം വേഗം ചെയ്ത് കൊടുക്കും ചിലടത്തൊക്കെ ബുദ്ധിമുട്ടാവും അങ്ങനെ.
ആ അപ്പൊ കുട്ടികളെ പഠിപ്പിന്റെ കാര്യാണ് ലെ മയക്കാലൊക്കെ ആയാലേ കുട്ടിയക്ക് വൺ ണ്ടി ഇതായാലൊക്കെ ഒരു ദിവസത്തെ വണ്ടിന്റെ ടൈം നേരം വൈ
ആ ഞ ഇവന് വണ്ടി എട്ടേക്കാല ആകുമ്പോഴത്തേക്കും വരും.
ആ ടൈമ് വൈകിയാ പിന്നെ നമ്മള ആ കുട്ടിന്റെ ഇത് പോവല്ലോ ഒരു ദിവസത്താണ് പോവുലേ നമ്മള്
ആ എട്ടേക്കാൽ ആവുമ്പയത്തേക്കും അപ്പത്തേക്കും റെഡിയാണ് എഴുന്നേ റ്റ് വരുമ്പോഴത്തേക്ക് ഒരു നേരാവും
ആ നാ സമയം
ഏ ന്നും വഴക്കാണ് എന്നെ ഒറങ്ങാൻ സമ്മതിക്കത്തില്ലന്നും പറഞ്ഞ്.
ആ നല്ല ഭംഗിണ്ടാവും കാണാനൊക്കെ സ്ഥലല്ലേ
പിന്നെ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചു രാവിലെ നേരത്തെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടല്ലേ
ആ
അതൊക്കെ നോക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ ആ രാവിലെയൊക്കെ നല്ല കോടയാ ഇപ്പഴും കോടയാ മലയൊന്നും കാണത്തില്ല നമ്മക്കിപ്പം
തന്നെയാ ഊം
അവിടെങ്ങനെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടായി ഇപ്പം പാതേ കൂടെ കാണുമ്പം നടക്ക ച്ചും വെള്ളചാട്
ആ ഞാൻ വിളിക്കട്ടോ
ശരി